എന്താ വിശേഷം
സുഖം എന്താ സൗണ്ടൊക്കെ കേക്കുന്നെ
ഇവിടെ മഴ ഇണ്ട അതായിരിക്കും
ഏ പാത്രത്തിന്റെ സൗ പാത്രത്തിന്റെ സൗണ്ടോലൊക്കെ തോന്നി ഞാൻ വിചാരിച്ചി ഇഞ് അടു ക്കിച്ചണിലാണോ വിചാരിച്ചി
അല്ലല്ല കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഞാൻ വീട്ടിലായിരുന്നു ന്റെ വീ ട്ടിലായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ എത്തിയത് അപ്പൊ നോക്കുമ്പോ ഇവിടെ എത്തി നോക്കുമ്പോ ഇവിടെ കറിയൊന്നും ആയിട്ടില്ല അപ്പൊ പിന്നെ മീൻ മീൻ കറി വെച്ച് വീട്ടിലൊക്കെ ആളുണ്ട് പക്ഷെ അവർക്ക് എന്താ അതെ അതെ ഉമ്മ ഇവിടെ ഇല്ല ഉമ്മ നാത്തൂന്റെ വീട്ട് പോയതാണ്
ഓ അത് ശെരി അതെന്ന് പോയാ
അത് ഇന്നലെ പോയതാ ഞാൻവിടെ ഇല്ലായിന്നു ഞൻ ഇന്ന് രാവിലെ എത്തിയേ അപ്പൊ
ണ്ടാവൂലെമ്മ
പോവല് ഉണ്ടോയ്ച്ചാ പോയാലും ഒരീസോ രണ്ടീസോ പിറ്റേന്ന് രാവിലെ ഇവിടെ എത്തും പക്ഷെ ഇന്നലെ ഇന്നലെ ഹാ നാത്തൂന് ഭയങ്കര പനിയായിരുന്നു
ഓ ശരി എത്ര അപ്പൊ എത്ര നാത്തൂമാര ഉള്ളത് ഒരാളൊ
നിക്ക് നാലെണ്ണൊള്ളൂ
നാലെണ്ണോ ആ പിന്നെ നിങ്ങള് പിന്നെ ആരാ എള എളച്ചനും മൂത്തച്ഛനും അങ്ങനെയൊക്കെ ഉണ്ടോ
ഇല്ല
ആ ആ ഓ അതാ ശരി അപ്പൊ മ്മള് ഒന്നേ ഉള്ളൂല്ലേ
ഒന്നല്ലാ
എല്ലാർക്കും ഒന്നേ ഉള്ളൂ ആ അതുകൊണ്ട് തലയിലല്ല നിലത്തല്ലാത്ത രീതിയില് കാള്ണ്ടായില്ല ഇങ്ങട്ട് ഉപ്പ പോയിണോ ഇപ്പ പോയിണോ
ഇല്ലല്ല ഇപ്പ പോയിട്ടില്ലേ ഇപ്പവിടെണ്ട് പിന്നെ ഇമ്മ മാത്രം പോ യിട്ടുള്ളൂ ഇനി നാളെ വരോന്ന് നാളെ ചിലപ്പോ രാവിലെന്നെ എത്താ മതിയാവും
ആ ആ വീട്ടിലെന്തിനാ പോയേ നിങ്ങളെ വീട്ടില് വെറുതെ പോയാണോ
ഞാനിപ്പോ ഈ നാലൂസം ലീവ്ല്ലായിരുന്നോ
ആഹ് അങ്ങനെ പോയതായിരിക്കുല്ലേ ആഹ് അപ്പൊ പിന്നെ രാവിലെ വന്ന് മൊ കുട്ടി മക്കളൊക്കെല്ലേ
ഒരാള്ണ്ട് ആ ഓനിക്ക് നെയ്സറി ണ്ടായിട്ടാ രാവിലെ വന്ന്
രാവിലെ അങ്ങനെ പോന്നതാല്ലേ എങ്ങനെ ആരാ ആക്കി തര്ലോ അല്ലെ ഒറ്റക്ക് പോരോ ട്രയി
ആ ഞാന് സ്കൂട്ടി പഠിച്ചിട്ടുണ്ട് അപ്പൊ സ്കൂട്ടിമേലെ അങ്ങനെ പോരും
ഓ സ്കൂട്ടി ഉണ്ട്ല്ലേ അങ്ങനെ ഒറ്റയ്ക്ക് പോവല അങ്ങോട്ടൊക്കെ അങ്ങോട്ട് പോവലും വ
അല്ലല്ല ഹസ്ബൻഡ് ണ്ടെങ്കി ഹസ്ബൻഡ് ആക്കി തരും ഇൻക്ക് അയിന് പോവാൻ ദിവസം ഇൻക്ക് ഒരു പൂ പരിവാടിണ്ടായിരുന്നു വെല്ലിമ്മയുടെ നാപത് ഉണ്ടായിന്നു അപ്പൊ ആ നാപ്പത് കഴിഞ്ഞിക്കാണ്ട് ഞാൻ അവിടന്ന് അങ്ങട്ട്
ആഹ് അങ്ങനെ പോയതായി
ണ്ട് വണ്ടി ഇട്ത്ത് പോയത് മറ്റേ അമ്മള് വീണ്ടും അത് കഴിഞ്ഞ് വി ട്ടിൽ എത്തി കഴിഞ്ഞാ പിന്നെ ആക്കി തരലൊന്ന് ഉണ്ടാവില്ല അന്ന് തീസം പിന്നെ പിറ്റേ ദിവസം അപ്പൊ നമ്മക്കും അവിടെ ഒരു ദിവസം അവിടെ നഷ്ടപ്പെടല്ലേ
ആ അതെ ഒരു ക്ലാസുണ്ടാവുമ്പോ പിന്നെ ഒരു ദിവസം ഞമ്മക്ക് വിലപ്പെ ആണല്ലോല്ലെ ക്ല കുട്ടിൾക്ക് ക്ലാസ് ഉണ്ടാകുമ്പോളേ പിൻ ആഹ് എങ്ങനെയാ ഡ്രൈ എങ്ങനെ പഠിച്ചേ സ്വന്തായിട്ട് ഇങ്ങനെ എടുത്തു നോക്കി പഠിച്ചതാണോ?
വീട്ട്ന്നന്നെ പഠിച്ചതാണ് ഇപ്പ ഇപ്പച്ചി ഇങ്ങനെ നോക്കി തെരും എങ്ങനെ ഓടിച്ചേന്റെ കാര്യം അങ്ങനെ പ്പാ ഇങ്ങനെ ആദ്യം ഇതാക്കി പിന്നെ ഇപ്പാൻ്റെ വണ്ടി എടുത്ത് ഇങ്ങനെ കൊറെയൊക്കെ ഓട്ടുവായിരുന്നു പിന്നെ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടില് വണ്ടി വാങ്ങീനി, അപ്പോ അങ്ങനെ നോക്കീനു ഇപ്പേതായാലും അടിപൊളിയായിട്ട്
ആഹ് ഓട്ടുന്ന്ണ്ടല്ലേ ലൈസൻസ് ആഹ് ഫസ്റ്റ്ത്തെ ഇതിലെന്നെ കിട്ടിയോ ലൈ
ഇല്ലല്ല ഇപ്പൊ ആഹ് ഞങ്ങക്ക് ഫസ്റ്റില് എടുത്തത് ഭയങ്കര ബുദ്ധിമുട്ടേനും ഫസ്റ്റ് റ്റില് മറ്റേ ഇത്ണ്ടല്ലോ ടെസ്റ്റ് ഇണ്ടല്ലോ മറ്റേ എട്ട് ഇടലല്ല ഏഹ് ലേണിംഗ് ടെസ്റ്റ്‌ ഇണ്ടെല്ലോ? ആഹ് ലേണിംഗ് ടെസ്റ്റില് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എന്താ ച്ചാല് അതില് മുപ്പത് ക്വസ്റ്റ്യൻ ആണ് ആദ്യൊക്കെ ഇരുപത് ത് ക്വസ്റ്റനില് ആഹ് അതാണ്
ഏഹ് മറ്റ് മറ്റേതല്ലേ ഇപ്പൊ എട്ടിടലൊക്കെ ഇതിനല്ലേ
ആഹ് എട്ടിടലൊക്കെ ഇണ്ട് പക്ഷെ എട്ടിടാനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ആയില്ല പക്ഷ് പെട്ടെന്ന് കിട്ടീണ് പക്ഷെ ഇതാണ് എനിക്ക് ബുദ്ധിമുട്ടായത് എന്ത് ല് നമ്മക്ക് അറിയില്ലായിരുന്നു ഇത്ണ്ടായിന് മറ്റേ ഏഹ് ക്യാപ്ച്ചാ പറഞ്ഞൊരു സംഗതി ഇണ്ടായിന് അതിന്റെ എടക്ക് അതായത് ഓരോ മൂന്ന് ക്വ റ്റ്യൻ കഴിഞ്ഞാല് ഞമ്മക്ക് ഓരോ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോ ലാസ്റ്റ് ഇങ്ങനെ വരുവല്ലോ ഒരു ലെറ്റേഴ്സില് സ്മോൾ ലെറ്ററിലും ക്യാപ്പിറ്റലും
ഓഹ് ഓഹ് അഹ് ശെരി അപ്പ അതൊന്നും അവര് പറഞ്ഞ് തരില്ലേ നമ്മള് പോവുന്നതിന് മുന്നായിട്ട് അതൊന്നും
ആഹ് അങ്ങനെ പറഞ്ഞി തെരും പക്ഷെ നമുക്ക് എന്താറിയോ ആ സമയത്ത് ആദ്യാ യിട്ട് നമ്മള് അറ്റൻഡ്യ്യല്ലേ അപ്പ ഭയങ്കര ടെൻഷന് ആയി പോവ് ല്ലേ
ഇങ്ങനെ ടൈമ് ഒക്കെ ഇണ്ടോ അതിന്, ഇത്ര ടൈമോണ്ട് അത് തീർക്കണം ന്നൊ
ആഹ് അതെ അതെ നമുക്ക് ടോട്ടൽ ഒരു മുപ്പത് സെക്കൻസെ ഇണ്ടാവൊള്ളു അയിലെന്നെ ക്വസ്റ്റിയന് വായിക്കും വാണം അയിന്ള്ള ആൻസറ് ചെയ്യും വാണം പിന്നെ, ഈ പറഞ്ഞ ഈ ക്യാപ്ച്ച അടി ക്കും വാണം അപ്പ അയിന് ഒക്ക കൂടിള്ള ടൈം ഇപ്പോ ചെല കുഞ്ഞ് കുഞ്ഞ് ക്യുസ്റ്റന് ഒ ക്കാണെങ്കിൽ അമ്മക്ക് പെ ചെയ്യാൻ പറ്റും. പഷെ വല്ല്യ ക്യുസ്റ്റല്ക്കെ ആണെങ്കില് നമ്മള് ക്യു സ്റ്റ്യൻ വായിച്ച് തീരുമ്പോത്ത്നെന്നെ ടൈ ടൈം ഇല്ല പെട്ടന്ന് പെട്ടന്ന് ചെയ്യണം. അങ്ങനെ ചെയ്ത് പഠി ച്ച്നോൽക്ക് കൊഴപ്പല്ലട്ടോ പക്ഷെ പിന്നെന്ന്ള്ളത് അന്ന് അങ്ങനെ ആയോണ്ട് അന്ന് അന്നത്തീസം കൊറേ ആൾക്കാര്ക്ക് കി
കിട്ടി. ആഹ് ഇങ്ങള് പിൻ പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാ പിന്നെ പോ ചെന്നത് പോയത്?
ക്റ്റ് തന്നെക്ക് ഒര് മാസൊക്കെ കഴിഞ്ഞിട്ട്ണ്ടാവും പിന്നെ, ആഹ് പിന്നെ അയില് ഏതായാലും കിട്ടി. പിന്നെ അയിന്റെ കൊർ ച്ച് കഴിഞ്ഞാരെ ആണ് അതെ അയില് അയ് പിന്നെ ഐഡി കി ട്ടിയതല്ലെ പിന്നെ ഒന്നാമത് ആഹ് ക്യാപ്ച്ചാന്ന്ള്ള സംഗതിന്നെ ഓല് ഒഴിവാക്കി. ആഹ് ആഹ് അപ്പ എല്ലാര്ക്ക് ബുദ്ധിമു ട്ടായിട്ട് എല്ലാര് കംപ്ലയിന്റ് കൊട്ക്കണം അപ്പ തന്നെ എല്ലാര് അപ്പൊ ആഹ് ക്യാപ്ച്ച അങ്ങനെ അത് ഒഴിവാക്കി കഴിഞ്ഞെനേഷം സാധാ നമക്ക് മുപ്പത് സെക്കൻസ്ന്നെ ഇണ്ടാവുള്ളൂ പക്ഷെ ഒര് ക്വസ്റ്റന് ആൻസറ് ചെയ്യാള്ള ടൈം ഇണ്ടാവു അത്. അയി അയിന്റെ എക്സ്ട്രാ നമക്ക് വേറൊന്ന് ചെയ്യാള്ള ടൈമ് ഇല്ല. അപ്പൊ, അങ്ങനെ ആവുമ്പത് ഈസി ആയിട്ട് ചെയ്ത് പോന്ന്.
വണ്ടിയൊക്കെ പഠിച്ചാൽ നല്ലതാ.
ആഹ് അതെ അത് തന്നെയായാലും. മുപ്പത് ദിവസത്തിന് ആണേൽ ഞമ്മള് പഠിക്കേണ്ടത് ആഹ് അറുനൂറും. അതെ ഞമ്മുക്ക് ആവശ്യമുള്ളിടത്ത് ഒക്കെ ഞമ്മുക്ക് പോവാലോ, നമ്മള് പോവാന്ന് പറഞ്ഞാൽ മതി.
പറഞ്ഞാൽ നമുക്ക ഒരു ധൈര്യമാണ് ചാലും അതൊന്ന് റോഡ് ഏ റോഡിലോട്ട് ഇറക്കാനുള്ള ഒരു ധൈര്യം വാണം
ആ റോട്ടിലൊക്കെ പലതരത്തിലുള്ള വണ്ടികൾ വരുന്നതല്ലേ ചെലപ്പം ഈ ആ ഈ ചെക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഈ കോളേജ് ചെക്കന്മാര് ഓര്ക്കൊ ക്കെ ഈ പെൺകുട്ടികളെ കാണുമ്പോ അധികം ഒരു വികാരം എന്താ വെച്ചാ വണ്ടിമേ പോകുമ്പോ ആ പോലും ഒന്ന് അ തികൂടെ ഒന്ന് പൊടിപ്പിക്കാനും വേണ്ടിട്ട് എടുത്ത് കുടെ വന്ന് യിതാണ്ട് വന്ന് വന്ന് ആ ആക്സിലേറ്റർ എന്തോ കൊടുത്ത് നമ്മുക്ക് നമ്മളോ പേ ഇപ്പോ പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അതൊക്കെ കണ്ടിട്ട് വേണം നമ്മള് വണ്ടി
അതെ നിങൾ പെട്ടെന്ന് ഇറക്കിയോ റോട്ടിലോട്ട് പെട്ടെന്ന് പഠിച്ച പാടെ തന്നെ ഇറക്
ആ ഞാൻ പിന്നെ അയിന് മുന്നേ റോട്ടി കൂടെ കെ ഓട്ടി ചെറിയ റോട്ടികൂടക്കെ
അതെ അധികം വണ്ടിയൊന്നുല്ലാത്ത റോട്ടിലൂടെ പോ
ആ അങ്ങനെയക്കെ ഒട്ടു ഇനി മെയിൻ റോട്ടിക്ക് ഇറക്കല്ല മെയിൻ റോഡിക്ക് ഇറ നല്ല ഹെ ഹെൽമെ റ്റും ലൈസൻസ് ഒക്കെ വേണല്ലോ പിന്നെ അതൊക് ഉം ആ ആ പിന്നെ ഞാൻ അത് കഴിഞ്ഞാൽ ഇപ്പോ വല്ലടത്തക്കും പോകും
ആ ആ അതന്നെ ഇപ്പൊ മോ മോനെ വെച്ച് പോവോ റോട്ടി
ആ മോനെ കൊണ്ടാ ഇന്ന് ഞാൻ വന്നത് ഉം ഇന്ന് ഞാൻ ഓനെ വന്നത് ഓൻകത് ഓൻക്ക് ഇഷ്ടണെ പിന്നെ മഴയല്ലേ ചെറുതായിട്ട് മഴപ്പോ കോട്ടക്കെ ഇട്ടുകാണ്ട് അങ്ങനെ പോന്ന്
എന്തന്ന്
അ ഇന്ന് യെന്ത്പ്പം ഏ ചോറ് ഉണ്ട് മീൻകറി ഇണ്ട് മീൻ പൊരിച്ചതിണ്ട് പയറുപ്പേരി ഇണ്ട് ഇപ്പംഇന്നത്തേക്കള്ളതായി ഇനി വൈകുന്നേരത്തേക്ക് നോക്കിയാ മതി
വൈകുന്നേരം ചപ്പാത്തി വേണ്ടി വരുല്ലേ
ആ വൈകുന്നേരം ചപ്പാത്തിയാണ്
ചപ്പാത്തി ഇല്ലെങ്കി വേറെന്താ വേറെന്തെ ഇണ്ടാക്കും ച
ആ എന്നും ചപ്പാത്തില്ലട്ടോ ചെല സമയത്ത് ഗോതമ്പ് നുറുക് അല്ലെങ്കി മറ്റേ അ ഇപ്പം റാഗി പൊടിയില്ലെ
ക്കൂലെ
ഇല്ലല്ല ചോറ് കഴിക്കില്ല കുറവാണ് എന്തെങ്കിലും ഒരു പരിപാടി നമക് ലൈറ്റയി ഇണ്ടാക്കാനൊന്നും ടൈമ് കിട്ടാതെ ആവേ അങ്ങനെ എന്തെങ്കിലു ഉണ്ടെങ്കി നമ്മള് ചോറണ്ടെങ്കും അല്ലാത്ത ദിവസൊക്കെ ചപ്പാത്തിയാണ് പിന്നെ റാഗി ണ്ടല്ലോ മറ്റേ ഇപ്പല്ലോട്ത്തുന്നും ഇത് കിട്ടുവല്ലോ ഒരു കോല് കോലായിട്ട് നിങ്ങക്ക് അറിയോ അറിയില്ല ക്യാരറ്റ് പുട്ട് റാഗി പുട്ട് അങ്ങനെക്കെ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ അ ആ അത്ണ്ടാക്കാറ്ണ്ട്
എ അപ്പ അത് അനക്ക് എന്താ എങ്ങനെ എങ്ങനെ സംഭവ എ മനസ്സിലായില്ലോട്ടെ എൻക്ക്റിയില്ല രാഗി പുട്ട് റഞ്ഞ നമ്മൾ ഈ ഇത്ണ്ടാക്കുന്ല്ല കുട്ടിയക്കെ കൊടുക്കുന്ന അതാണോ
അത് അത് അയിന്റെ കോൽ കോലുണ്ടാവും ഈ സേമിയത്തിന്റെ പോലെയൊക്കെ എങ്ങനെ നീളത്തി ഇങ്ങനെ ഒരു കോഴി പോല ഉണ്ടാവും അത് നമ്മള എന്ത് ചെയ്യാ ഇതുപോലെ ഇങ്ങനെ ന ചിട്ടിട്ട് കൊറച്ച നേരം നനച്ച് വെക്കണം എന്നിട്ട് തേങ്ങയും തേങ്ങയും ഏഹ് ഇത് ഇതൂട
അത് എങ്ങനെയ ടേ ടേസ്റ്റ്ങ്ങനെ അങ്ങനെ കഴിച്ചേ ഒന്നും കൂട്ടാതെ അങ്ങനെ
അല്ല ഞാന ഞാനാണെങ്കി അയി പഞ്ചസാര ഇട്ട് കഴിക്കും ഒരിക്കൊക്കെ ഇവിടെ ബാക്കില ആ ഷുഗർണ്ടാ ഓല് എന്തെങ്കിലും കറിയോ എന്തെങ്കിലും ഒഴിച്ചു പക്ഷേ കറിഒന്നും പറഞ്ഞ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ചില ഒരു മധുരം അങ്ങനെ അങ്ങനത്തൊക്കെ ടേസ്റ്റ് ആണ് അത് വരുന്നത് ഒരു
ആ ആ അപ്പൊ അവരൊക്കെ ചപ്പാത്തി കഴിക്കുമ്പോ നിങ്ങളും അങ്ങനെ വേണോ കഴിക്കുക അല്ലെങ്കിൽ
ഓ ഞാന് ഇപ്പ ഞാന് കുറച്ച് തടിയൊക്കെ ഉണ്ടരുന്നു പിന്നെ തടൊക്കെ എന്നക്ക് കൊറക്കാന്ന് വിചാരിച്ചിട്ടേ ഞാനും അങ്ങനെ തന്നെ കഴിക്കും അപ്പൊ ഏതായാലും ഉണ്ടാക്കാനില്ല അ പിന്നെ നമുക്ക് രണ്ട മൂന്നാള് നേരം ഉണ്ടാക്കിയാല്
ഇട്ടിട്ട് ചകക്ക് മാത്രം ഉണ്ടാക്കും
ആഹ പിന്നെ മോനുണ്ട് മോനക്കും ചോറ്ന്നെ കൊടുക്കാ ഓന് പിന്നെ ചപ്പാത്തി ഒന്നും കൊടുക്കാറില്ല ആ് അന് ടൈം മായി ചെറിയ പ്രായം ആഹക്ക് ഇഷ്ടം ഉണ്ടാവൂല പിന്നെ ചില സമയത്ത് നമ്മള് തിന്ന്നത് കണ്ടിട്ട് പിന്നെ വന്നിരിന്ന് കാണ്ട്
ആയിക്ക് ചിക്കൻ കറി ചിക്കൻ കറി അങ്ങനെന്തൽക്കണ്ടക്ക പിന്നെ അേ എന്നും ആവുമ്പോ ചിക്കൻ കറി ആ അതെ എന്നന്ന് കഴിക്കും പിന്നെപ്പോ ആ പിന്നെപ്പോ നമുക്ക് നിർബന്ധമായപ്പോ വേറെ കഴും ഇല്ലല്ലോ അസുഖ ഓക്കെ ഓക്കെ എന്നാ ശരി